എന്തൊക്കെയ സുഖല്ലേ
സുഖമാണ് പിന്നെ എന്തൊക്കെയാ അവിടുത്തെ ഇവിടെ എന്താ ചോറുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ ഇരിക്കുവാണ് പിന്നെ മഴ വന്നൊണ്ട്ക്കണണ്ട് പിന്നെ മ്മ് പി ഞമ്മളെ ബന്ധുപ്പെട്ട ഒരാള് ഹോസ്പിറ്റലിൽ ഇണ്ട് അപ്പൊ അവരെ കാണാൻ പോ പോവണം പിന്നെ അവൾക്ക് ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടി അപ്പെണ്ടിസത്തിന്റെ വേദനയാണ് ഓക്ക് അപ്പൊ അങ്ങനെ അത് ഓപ്പറേഷൻ വേണെന്നേ പറഞ്ഞേനിയത് അപ്പൊ ഓള് പേടിച്ചിട്ട് കുട്ടിക്ക് കുട്ടീനെ വിചാരിച്ചിട്ട് ഓക്ക് പേടിയായിട്ട് ഓപ്പറേഷൻ ചെയ്തില അപ്പോല് അഞ്ചു ദിവസം സൂചി ഇണ്ട് പറഞ്ഞു അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നഓള് ഓല് പിന്നെ അഞ്ചിസത്തെ സൂചി കഴിഞ്ഞിട്ട് വീട്ടക്ക് പോവും പിന്നെ ചെയ്യാന്ന പറഞ്ഞത് അപ്പൊ ചെലോലൊക്കെ പറയ അപ്പണ്ടീസത്തിന്റെ വേദന ഉണ്ടാവുമ്പോ അപ്പൊ ചെയ്യണംന്ന്
ആ അതെ അപ്പെൻഡിസിന്റെ വേദന ഉണ്ടായാൽ ഉടനെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിയാലൊക്കെ ചെലപ്പോ മരണം വരെ സംഭവിക്കും എന്നൊക്കെ പറയണേക്കാം
ഇതിപ്പോ ഒന്നും ചെയ്തിട്ടൊന്നില്ല ഓലിപ്പോ വീട്ടക്ക് പോയിനു അപ്പൊ ഓക്ക് പേടിയാണ് ചെ
ഉ ഉ ഉ ഉ അപ്പൊ ഒരു നല്ലൊരു വയറിന്റെ സ്പെഷ്യലിസ് പിന്നെകാണിച്ചാർന്നോ
കാണിച്ച് ഇന്ന് വേറെ ഡോക്ടറെ കാണിച്ചാൻ പോവണംന്ന് പറഞ്ഞീനി ന്നെ കാണിച്ചിട്ട് എന്താ പറയണെച്ചാ അതിനനുസരിച്ച് പിന്നെ വെ അവിടത്തെ തന്നെ വേറൊരു മോക്ക് പിന്നെ അങ്ങനെ മഞ്ഞപ്പിത്തണ്ടായിനിം മഞ്ഞപ്പിത്ത ണ്ടായി ഒക്കെ മാറി സുഖായി വന്നേന് ശേഷം അൻഭീമക്കെത്തിയപ്പോ പിന്നെ ഓള് ഭക്ഷണൊക്കെ കയിക്കല് തൊടങ്ങി അങ്ങനെ ഭക്ഷണൊക്കെ കയിച്ച് പിന്നെ ഓക്ക് പിന്നിം ക്ഷീണും കൊയക്കും പ്രഷറും ഇതൊക്കെ കൂടി മുണ്ടാം വയ്യാ തായി അങ്ങനെ പിന്നെ ഡോക് കാൺച്ച് ഡോക്ർ പറഞ്ഞു പിന്നേ അത് പെട്ടെന്ന് വേറെവ്ട്ക്കെലും കൊണ്ടൊയിക്കോളി അപ്പം
ഓ ഓ
വേറെ സെൽത്ത് കൊണ്ടു പോയപ്പോ പറഞ്ഞ് മഞ്ഞപ്പിത്തം പിന്നിം കൂടീണ് - അങ്ങനവിടെ ഓലഞ്ചീസം എന്താ ഇതിന് ബാധിച്ച്ണ് പറഞ്ഞു എന്തിന്
കരളിനോ
കരൾനെ ബാധിച്ച്ണ് അറഞ്ഞ് അപ്പ അങ്ങനെ
ഒക്കെ ബാധിച്ചാ ഭയങ്കര സീരിയസാണല്ലോ അത്.
കരൾന് വീക്കം വന്നിട്ട് ക കരള് വീങ്ങീണർ ന് അങ്ങനവിടേ എട്ട് പത്ത് ഒരു എട്ടീസം അവിടെ നിന്ന് ഇപ്പ ഏതായാലും സുഖണ്ട് ഇപ്പ അവ്ട്ന്ന് ഡിസ്ചാർജായി വീട്ട്ക്ക് പോയീണ്
ഉം ഉം ഉം ഓക്കെ കരളിനൊക്ക ബാധിച്ചാല് നമ്മളത് നല്ലോ ശ്രദ്ധിക്കണം കരൾ കള
അത് ഓല് മഞ്ഞപ്പിത്തണ്ടായ തന്നെ ഇൻക്കറിയാം ഇന്റ മൂ നാല് മക്കക്കും മഞ്ഞപ്പിത്തണ്ടായിനി ഇനിക്കെന്നെ അനുഭവത്തിലുള്ളത ഇന്നെ ഇപ്പളും കുട്ട് ട്ടിയാൾക്ക് പേടിയാ ആയാതി രോഗം വരര്ത് പഠച്ചോനെ അറിയലാണ്.
ആഹ് ആഹ് വ്വ
നും കയൂല്ല ഇൻ
നെയ് മീൻ ഇഷ്ടള്ള ഭക്ഷണം കഴിക്കാൻ കയിയൂല്ലല്ലോ മഞ്ഞ
ഉം പക്ഷെ ചെലോൽ ക്കതധികങ്ങട്ടാവുംഇന്റെ വെല്ല്യെ മോക്ക് നല്ലോം കൂടി ആകെ വെല്ല മോക്ക് ക്കും മോനൊക്കെ മഞ്ഞ കളർ ഫുൾ ബോഡിയാ മുയ്‌വൻ മഞ്ഞക്ക കളറായിന് അയിനന്നെല്ലാരും പേടിച്ച്ണ് പിന്നോക്കാണേ പ്രഷറ് കൊർഞ്ഞുകോണ്ട് നിക്കലും ഓളിയന്നന്നേ കൊണ്ടോയിയന്നഡ്മി റ്റാക്കീ ഇങ്ങള് പിന്നെ കോളജിക്കി പോണ്ടി വരുന്നൊക്കെ പറഞ്ണ് ഏതായാലും അവിട്ന്നന്നെ രണ്ട് കു പ്പി ഗ്ലൂക്കോസൊക്കെ കയറ്റി പിന്നെ പ്രഷറൊക്കെ നോർമലായാ ഇന്നട്ട് ഞങ്ങള് പിന്നെ വീട്ട്ക്കെന്നെ പോന്നു വീട്ടില് വേറാരും ഇല്ലേനി മറ്റൊലിവടാക്കിയല്ലെ. പോയതോൽക്കും മഞ്ഞപ്പിത്തം. പക്ഷെ ഒരു മോള് നല്ലോം കാണാതെയൊക്കെല്ലാ ഭക്ഷണം തിന്ന് ഓൾതൊക്ക പെട്ട് ട്ടെന്ന് മാറി ചെയ്ത് വല്യ മോള് ഒന്നും കുടിച്ചാതപ്പന്നും കൂട്ടാതെ തിന്ന് ഓൾത് മാറാൻ കൊറേയൊരു മൂന്നാല് മാസം പിടിച്ച്ണ്.
ഉം ഉം അതായ് എന്താറിയോ എല്ലാ മഞ്ഞപ്പിത്തോം ഒരുപോലെല്ല ചെല മഞ്ഞപ്പിത്തോം ഏഹ് സീരിയസ് ആയിട്ട് വെരും ചെലതങ്ങന സീരിയസായിട്ട്ണ്ടാവൂല. അതോണ്ടാണ് ചെലവ ചെല ഡോക്ടർമാരൊക്കെ പറയല്ലോ മഞ്ഞപ്പിത്തണ്ട് വിചാരിച്ച് അങ്ങനെ കയിക്കാതിരിക്കണ്ട എല്ലാ ഭക്ഷണോം കയിക്കണം അങ്ങനൊക്കാ പറയല്ലോ അപ്പൊ എല്ലാ മഞ്ഞപ്പിത്തോങ്ങന സീരിയസാവൂല ചെലത് ഇത്തരം മഞ്ഞപ്പിത്തം ഇപ്പൊ ഓരോ രോഗത്തിനും ഓരോ വിഭാഗെണ്ടാവൂല്ലൊ അപ്പൊ ചെല ഇനം മഞ്ഞപ്പിത്താണ്. നമ്മളെ നന്നായിട്ട് ബാധിക്ക ആ പിന്നെ നമ്മള് ഭക്ഷണത്തില് കരുതണം, ഇപ്പൻപതുമൊക്കെത്തിയപ്പോ ആ കുട്ടി കഴിക്കാൻ തുടങ്ങീന്ന് പറഞ്ഞ്. ഞങ്ങള കുടുംബക്കാരത്തി അപ്പോം അങ്ങന കഴിക്കരുത് ഒരു പത്തിന്റേക്ക താഴെത്തീട്ട് ഒരു നോർമൽ സ്റ്റേജിലെത്തീട്ട് സാധാപോലെ ഭക്ഷണം കഴിക്കാൻ തൊടങ്ങാവൂ.
ഉം അത് ലേതായാലും അങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങന കൂടി അതുകൊണ്ട് പിന്നേം കൊറേ ദിവസം ഹോസ്പിറ്റലിൽ നിക്ക് കണ്ട് വന്ന്. ഏതാലും ഇപ്പം വീട്ട്ക്ക് പോന്ന്ണ് പോയിണ് ഇഞ്ഞ് ഓലെ കാണാൻ പോവണം
ആഹ് ആഹ് മഞ്ഞപ്പിത്തം ആയതു കൊണ്ടേ ഇപ്പോയൊന്നും കാണാൻ പോവണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ട്ടൊ
അത് മാസ്ക്കൊക്കെ ഇട്ടാ പോരെ
എങ്കിലും അത് കരുതണം കൊറച്ച് മാറിട്ട് പോയാ മതി പിന്നിം കാണാലോ അപ്പം നിങ്ങൾ കൂടി അത് കിട്ടിയാലേ നിങ്ങളെ വീട്ടിലെ എല്ലാർക്കും കിട്ടും നിങ്ങളെ വീട്ടിലെ ചെറിയ കുട്ടികളോ പ്രായമായവരോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടും അവർക്കൊക്കെ വേണെന്നുണ്ടെങ്കി അത് താങ്ങാൻ കഴിഞ്ഞോളണം നിന്നില്ല അപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് മാറിട്ട് പോകുന്നതാണ് നല്ലത്
ഉം പിന്നെ എന്താ
പിന്നെന്താ ഇവിടെപ്പം ഭക്ഷണൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ കെടക്കായിരുന്നു അപ്പൊ പകല ഒറങ്ങാറില്ല ഒരു ചെറിയ മോളുണ്ട് എനിക്ക് അപ്പം അവള് തീരീം ഒറങ്ങാൻ സമ്മതിക്കാറില്ല അതേണ്ടെന്നെ പകല് ഒറങ്ങാറില്ല പിന്നെ ഓ അവളും തീരേ ഉറങ്ങൂ അല്ല രാത്രി മാത്രേ പ്പം കൊറച്ച് സമയം ഒറങ്ങൊള്ളൂ നിച്ച ഉടനെന്നൊക്കെ പറഞ്ഞാല് അവള് തീരെ ഒറങ്ങാറല്ലായിരുന്നു രാത്രി ഒരു ഏഴ് എട്ട് ഓളാണ് ഒണ്ന്നിര്ന്നാല് പിന്നെ ഓള് രാവിലെ അഞ്ച് ആറ് മണി ആവുമ്പളേ ഒറണ്ടൊള്ളൂ അതോളം ഓള് ഒറങ്ങൂല്ല ഇന്നെറ്റെ ഒറങ്ങാനും സമ്മയ്ക്കൂല്ല അങ്ങനെയായിരുന്നു ഇപ്പം എത്യാലും ഇപ്പൊ കൊറേ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് പ പകല് പണ്ടത്തെ പോലെ തന്നെ കൊറച്ചൊക്കെ ഒരു മണിക്കൂ ക്കൂറൊക്കേ ഏറ്റിപോയാലും ഒറങ്ങ്യൊള്ളു ഇന്നിപ്പം ഇന്നത്തെ ദിവസം തീരിം ഒറങ്ങീട്ടി ല്ല ഇന്നിപ്പം രാവിലെ എണീറ്റേന് ശേഷം ഒരു എട്ട് ഒമ്പത് മണി ഒക്കെ ആയപ്പോള് ഓള് കൊർ ച്ചേരം ഒന്ന് ഒറങ്ങി അയ്‌നേശം പിന്നെ പത്ത് പ ന്ത്രണ്ടണിയപ്പം ഞാൻ കുളിപ്പിച്ചൊക്കെ കൊടുത്തീനി പക്ഷെ അതിന് ശേഷം പിന്നോള് ഒറങ്ങിയിട്ടില്ല സാധാരണ കുട്ടികളൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാലൊക്കെ ഒറങ്ങാറില്ലേ അതിക നേരൊന്നും ഓളിന്ന് ഒറങ്ങിയിട്ടില്ല കുളപ്പിച്ചന് ശേഷം ഒറങ്ങിയിട്ടില്ല പിന്നെ ഇഞ്ഞ്പ്പം രാത്രി ആയിരിക്കും ഒറക്ക്ണ്ടാവ നിങ്ങളെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഒറങ്ങോ അത് ക നേരത്തിന് ഒറങ്ങോ
ഇന്റെ വീട്ടില് ഇന്റെ വല്യ മോള് ഇവടെ ഇല്ല ഒള് പിന്നേ ഓളെ മക്കളെ ഞാൻ നോ ആഹ് വല്യ പെങ്കുട്ടിനെ മാത്രേ ഞാന് തൊണ്ണു നോക്കീട്ടൊള്ളു തൊണ്ണൂ മൂന്ന് മാസം പിന്നെ ഓള് ഗൾഫിലും പോയി പിന്നെ വേറെ രണ്ട് കുട്ടേള്ണ്ടായി അത് ഗൾഫ്ന്നെന്നെ ഉണ്ടായ കുട്ടേളാണ് പിന്നെ നാ ട്ട്ക്ക് കുട്ട്യാക്ക് രണ്ട് വയസാകുമ്പൊക്കെ ഓള് വി വീട്ട്ക്ക് വര്ലൊള്ളൂ.
ആഹ്.
പിന്നെ അങ്ങൻന്നെ ഇപ്പം ചെറ്യേ കുട്ടി ഇപ്പോല് വന്ന് പോയിട്ട് രണ്ടു കൊല്ലായി ഇഞ്ഞ് സ്കൂൾ പൂ ട്ട്ല് എല്ലാരും വരുംന്നൊക്കെ പറഞ്ഞ് എന്താ ഒർപ്പൊന്നായില്ലപ്പം ടി ക്കറ്റിനൊക്കെ കൊറേ പൈസ കൂടുതലല്ലേ അപ്പഹ് പിന്നെ. ഓല് അഞ്ചാക്ക് പോര്ണെങ്കി ഒരുപാട് പൈസാവും ചെൽപ്പേ വരൊള്ളൂ പിന്നെ. കുട്ടിന്റെ സുന്നത്തൊക്കെ കയ്ച്ചാണ്ട് അതൊക്കെ കയ്ക്കണം അയ്നൊ ക്ക കണ്ട് വര്യാ അവ്ടെ തോനെ പൈസാവും പർഞ്ഞ്.
ഉം ഉം അപ്പൊ ഇപ്പയി യുദ്ധം കാരണം ഏഹ് എല്ല ല്ലാ സ്ഥൽത്തന്നുപ്പൊ.
ഉം ഞമ്മള് ഗൾഫ് ഗൾഫ് പർഞ്ഞാല് ഓൽക്ക് കിട്ട്ണ അവുടെ കൊട് ക്കാനെന്നെ ഇണ്ടാവൊള്ളു.
ആഹ് അതെ അതെ പിന്നെ ടിക്കറ്റ് റൈറ്റും കൂടുതലാവുമ്പം ആർക്കും താങ്ങൂല. പിന്നെ വെക്കേഷൻ സമയൂടി ആവുമ്പം ടിക്കറ്റ് ഒന്നൂടിം കൂടും.
ഒരു സംഖ്യ വാണം ഓൽക്ക് ടിക്കറ്റിന്. വരുംന്ന് ഒർപ്പൊന്നുല്ല വന്നാല് നമ്മക്ക് കാണാം അത്രൊള്ളൂ ഉം.
അതെ അതെ. പിന്നെ. ഉം പെരുന്നാളൊക്കായിലേ പെരുന്നാൾക്ക് എന്താ ഭക്ഷണമുണ്ടാക്കുന്നത്.
പെരുന്നാളൊക്കായി ഭക്ഷണം. ബിരിയാണ്യോ അന്നത്തെ സാഹചര്യത്തിനൻസര്ച്ചൊക്കെ എന്തെങ്കിലൊക്കെണ്ടാക്കണം. നമ്മളൊരു കാര്യം മുൻകൂട്ടി പർഞ്ഞക്കാം പാടില്ല അപ്പൊത് നടക് ക്കൂല അപ്പൊ അന്നത്തെ അവസ്ഥക്കൻസര്ച്ച് എന്താവെ ചെയ്യണ്ടേച്ചാ അങ്ങനെ. ചെയ്യണം.
ആഹ് ആഹ് അതെ അതെ അപ്പൊ സാധാരണ എന്തണ്ടാക്കല്.
ബിരിയാണിണ്ടാക്കും നെയ്ച്ചോറ്ണ്ടാക്കും മന്തിണ്ടാക്കും. പിന്നെ പായസം പിന്നെ എർച്ചി. പിന്നെ ഒള്ഹ്യ്യത്തില് കൂടല്ണ്ട് ഇപ്രാവശ്യം. കൂട്ണില്ല ഒർപ്പായ്ട്ടില്ല. ഞി മോന് വിൾച്ച്ട്ട് ഓനെന്താ പർഞ്ഞീനൻസര്ച്ചൊക്കെ ചെയ്യൊ ചെയ്യൊള്ളു.
ആഹ് ആഹ് ഓഹ്. ക്കെ അപ്പൊ എങ്ങനെങ്ങള് മന്തിണ്ടാക്കല് മന്തി പൊർത്ത്ന്നാങ്ങലാണോ അതൊ ഇണ്ടാക്കലാണോ.
മന്തി ഞമ്മള് വീട്ടില്ണ്ടാകും മന്തി വാങ്ങും പൊർത്ത്ന്ന് വാങ്ങലൊക്കെണ്ട് ആരെങ്കി പെ ട്ടെന്ന് വരാണെങ്കിലൊക്കെ. നമ്മള് വാങ്ങും പിന്നെ ബ്രോഷ് റ്റും പിന്നെ കുബൂസൊക്കെ വാങ്ങല്ണ്ട് മന്തി വാങ്ങല്ണ്ട് എട്ക്കൊക്കെട്ടാ അതൊരു മാസ് ത്തിലൊ രണ്ടാസൊക്കെ കൂടുമ്പൊ. ഇന്താലും ഉം തിന്നലില്ല.
ആഹ് മന്തി എങ്ങനെങ്ങള്ണ്ടാക്കല്.
ഞമ്മള് മന്തീന്ന് പർഞ്ഞാല് കോയിട്ട്കാണ്ടൂ മന്തിന്റെ സാധനൊക്കെ ഒരുള്ളി. പിന്നെ അങ്ങനെ കൊർച്ച് സാധനങ്ങളൊക്കെണ്ടാക്കി ഇതാക്ക്യാണ്ട് അയ്ക്ക് കോയിടും. പിന്നെ ചോറ് തൾപ്പിച്ചൂറ്റിയിട്ട് പിന്നെ. ഹാ. ഉം പ്യേ പിന്നെ അങ്ങനെ അയ്ക്ക്ള്ള സാധനങ്ങളൊക്കെട്ട് അഹ് പിന്നെ ദമ്മ്ടും. പിന്നെ ഒന്ന് കൊർച്ച് വെൾച്ചെണ്ണർന്ന് ഒരു കണലൂട്ടാ അയ്ലന്നട്ട്കാണ്ട്. ആവി പൊകന്റാവി തട്ടിച്ചും ന്നാലും കൊഴ്പ്പല്ല ന്നാലുംപ്പ ഞമ്മള്ണ്ടാക്ക ക്ക്ണതും ഓല്ണ്ടാക്ക്ണതൊക്കായ്ട്ട് മാറ്റം ണ്ടാവും.
ആഹ് അതെ ഓല്ണ്ടാക്കുമ്പന്താറ്യൊ ഓല് നല്ല. അജിനാമോട്ടോ അതില് കൂട്ടും അതൊക്കെ അമ്മളെ വയറിനൊക്കെ നല്ല കേടാണ്. ഏറ്റവും നല്ലത് മ്മള് നമ്മളെ വീട്ടില്ണ്ടാക്കുന്ന തന്നേണ് ട്ടോ.
അവ വീട്ടില്ണ്ടാക്ക്യാല് കൊഴ്പ്പൊന്നും ണ്ടാവലില്ല നന്നാവല്ണ്ട് ഉസാറായിട്ട് ഉം.
ആഹ് ആഹ്ഓക്കെ ഓക്കെന്നാ ശെ
അതു കൊണ്ടക്കന്നെ. ഉം